ഹലോ കേൾക്കുന്നില്ലേ
ആഹ് കേക്ക്ണ്ട്
എന്താ വിശേഷം
നല്ല വിശേഷം
ഏഹ് വൈകുന്നേത്തെ പണിയില് എന്തെങ്കിലും ആണോ
ഏഹ്
രാത്രി വേറെ എന്തിം ഭക്ഷണം ഇണ്ടാക്കുവോ
ഇല്ല ഇല്ല്യ ആഹ്
ഉച്ചക്കത്തെ ഭക്ഷണം തന്നെ ആവൂല്ലേ
ഉം
ഏഹ് അപ്പൊ ഇങ്ങനെ വെറുതെ കെട ഏഹ് കെടക്കാവൂലേ
ആഹ് കുട്ടിയെ നോക്കിരിക്കാണ്
ഏഹ് ചെറിയ കുട്ടിണ്ടോ
ആഹ്
ഏഹ് ഓൻ അതിലാവുലേ
ഉം
ഏഹ് പിന്നെ എന്തൊക്കെ
പിന്നെ എന്താ നല്ലത്
ഏഹ് അപ്പൊ ഒയിവുള്ള സമയങ്ങള് എന്താ ചെയ്യാ
ഒയിവുള്ള സമയം ഇങ്ങനെ ക്രോച്ചേ ക്രോശേ തുടങ്ങും
ആഹ് ആഹ് അത് വില്പനണ്ടോ?
ആഹ് ക്രോഷേനെ പറ്റിയറിയോ ക്രോഷ്യ വർക്കള്
ആഹ് ആഹ് ഇവടെ മോള് അയില് ചേർന്നിരുന്ന് പക്ഷെ ഫുള്ളാക്കാൻ ആക്കാൻ കഴിഞ്ഞിട്ടില്ല
ആഹ്
ആഹ് ഞാന് ആദ്യൊക്കെ ചെയ്തിരുന്നു ഇപ്പൊ എനിക്ക് രണ്ടാമത്തെ ലെയർമലേക്കാ പോവല്ലോ.
ഉം.
അവള് ഫസ്റ്റ അങ്ങനെ കയ്ഞ്ഞെ അത് മർന്നോയി ചെയ്യാന് ആദ്യം കൊറേ ചെയ്ത് അത് ചെയ്ത് കല്യാണത്തിന്റൊ ക്കെ മുൻപ്
ഉം ആഹ്.
ചെറ്യേ ഉടുപ്പ് ഇതൊക്കെ തുന്നിയിര്ന്ന് ഇപ്പ ഇതറീല്ല ഇപ്പൊ അനിയത്തി ചെയ്യൂട്ടോ.
ഉം ഉണ്ട് കച്ചോടംണ്ടോ
ഇല്ല്യ ഓള് ഇങ്ങനെ ഈ ഫോൺന്റെ കോൾട്ട് വെക്കാന്. അങ്ങനൊക്കെ ഇണ്ടാക്കല്ലോ ഉം പിന്നെ പുസ്തക്ത്മേ ഖുറാൻമേ അങ്ങനെ ക്യാണ്ട്ളേ അങ്ങനെ ചെയ്യും വേറെന്നും അങ്ങനെ വിൽപനക്ക് അങ്ങൻ ത്തെതൊന്നുംല്യ.
ആഹ്.
ഉം പിന്നെ മോളും പഠിച്ച
നല്ല കാര്യള്ളുച്ചിട്ട് ഞാന് കുറെ ഇണ്ടാക്കി വെച്ച്ക്ക്ണ് ഫ്ലയ്‌ക്ളൊക്കെ.
ഏഹ് വാങ്ങല്ണ്ടോ? ആഹ് വാങ്ങല്ണ്ടോ?
ആഹ് വാങ്ങണൊക്കെ ഇണ്ട് കൊറെയൊക്കെ ചെലവായി ഇനിയും ചെലവാവാണ്ട് കടേല് കൊട്ത്തിട്ടുണ്ട്.
ഏഹ് അങ്ങനെ കൊട്
ക്രഞ്ച്ണ്ടാക്കും ബേഗ് ഇണ്ടാക്കും.
ഉം ആഹ് ഒയിവ്ള്ള സമയത്ത് അമ്മളെ കൊണ്ട് ചെയ്ണ് കഴിയണത് ലെ?
ആഹ് ഇക്കയ്ന് ഇട്രസ്റ്റ് ന്ന‌ അതോണ്ട് ഞാന് ചെയ്യ്ണ്.
ആഹ് ചെലോല്‌ കാണ അങ്ങനെ സ്പീഡ് സ്പീഡില്ങ്ങനെ തുന്ന് ണ്. ആഹ്.
അങ്ങൻത്തെക്കെ ഇണ്ടാക്കുവാണെങ്കി പറയൂണ്ടു.
ആഹ് ആഹ് ആഹ് ആഹ് ആ.
ഞാൻ വിട്ട ര്‌ന്റ്‌ ഫോട്ടോസ് അയ്ന്റെ.
ആഹ് ആഹ് ആഹ്. പിന്നെ പിന്നെ യാത്രകളൊക്കെ പോവോ?
ആഹ് പോവലക്കെ കൊർച്ച് നാളത്തേക്ക് പോയിട്ടില്ല.
ഏഹ് ചെറ്യകുട്ടിക്കെ ആയിണ്ടാവുംല്ലേ?
ആഹ്.
ആഹ് പിന്നെ ചെടികള് പച്ചക്കറികള് ഇങ്ങനൊക്കെ ഇണ്ടാക്കോ?
ഇണ്ടാക്കും ഇപ്പ ഇല്ല.
ഏഹ്.
ഉം ഇപ്പയ്നൊക്കെ ഇല്ല സ പോവല്ലേ അപ്പ ഒന്നിനുള്ള ടൈമില്ല.
ഏ മക്കളൊക്കെ സ്കൂൾ പഠിക്കുന്നോല് ഇണ്ടോ?
ആഹ്.
ഏഹ് ആ പിന്നെ ഓൽത് ഓക്കണം ഓലെ പർഞ്ഞയക്കണോ. ആഹ്. ഓലെ പർഞ്ഞയ്ച്ച് നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് നിവരുംമ്പോത്തിന് ഓല് വെന്ന്.
ആഹ്.
പിന്നെ ഓല്ക്കുള്ള ഭക്ഷണം കൊടുക്കുക പിന്നെ വൈകുന്നേരയാൽ പഠിക്കാനായി ഞമ്മള ഓരോ ദിവസവും അങ്ങനെ അങ്ങനെ പോകുന്നു
അടുക്കി അടുപ്പിക്കാരിക്കുമ്പത്തിനന്നെ നേരെങ്ങനെ പോകും
ഉം അപ്പോഓല്ക്ക്ല്ലാത്ത മൂത്രഒയിക്കലോ
ഏഹ്
ഒരിക്കലോ ഇല്ലാത്ത അസുഖങ്ങളാ ണ്ടാലോ വയർവേദനായട്ടൊക്കെണ്ടാവും ഞമ്മളൊന്ന് നമ്മളെ കണ്ണന്ന് തെറ്റിയാ പിന്നെ ഓല് കളിയിലേക്ക് പോയാ പിന്നെ കിട്ടൂല അതാണ് ഓലെ കഥ പഠിക്കാന്നുള്ളത് ഇപ്പൊ മക്കൾക്ക് ഇല്ലല്ലോ കളിന്നുള്ള
ഉം
ഇതല്ലേള്ളത് വല്ല്യ മക്കളാ
ഏഹ് അല്ലേയ് ഒരാള് നാലാം ക്ലാസ്സില് രണ്ടാമത്തോള് ഒന്നാം ക്ലാസ്സില്
ഏഹ് ഒക്കെ ചെറിയ മക്കളാലെ എൻ്റെ മോള് നാലാം ക്ലാസ്സിലുണ്ട് രണ്ടാമത്തെ ആള് നാലാം ക്ലാസി ലുണ്ട് മൂത്താള് പത്താം ക്ലാസ്സിലാ
ആഹ് ആഹ്
ക്ക്നെ ഉണ്ടാവുവല്ലോ ഇഷ്ടംപോലെ ണ്ട് പഠിക്കാനൊക്കെ ഇഷ്ട ഇഷ്ടം പോലെ സ്കൂളിത്തായ മദ്രസ്ഥായാലും എഴുതാനിഷ്ടം പോലെ ഇണ്ടാവുവല്ലോ
ആഹ് പിന്നങ്ങനെ വിടും
ഉം ഗ്രൂപ്പിലങ്ങനെ എഴുതാനുണ്ടോ എഴുതി കഴിയുമ്പോത്തേന് ഓല്ക്ക് ഒറ ക്ക വന്ന് പിന്നെ പഠിക്കാനുള്ള സമയം ഓല്
ആഹ് അതന്നെണേ എന്നിട്ട് ഓർക്കം തൂയിങ്ങാണ്ട കൈക്കാര ഇ അത് ഇനിയും കളിച്ചെറത്ത് അല്ലെങ്കി വേറെ എന്തേലും
ആഹ് അങ്ങനെ വൈകുന്നേരം എഴുതി വെക്കാന്ന് പറഞ്ഞാല് ഓല് കളിക്കാൻ പോകും പിന്നെ എയ്ത്തു ആഹ് ആഹ് അതന്നെ എയുത്ത് കഴിയുമ്പോത്തിന് ഒരു സമയാവും പിന്നെ ഡയറി ഒക്കെ ഉണ്ടാവല്ലോ എഴുതാന്
ആഹ് മദ്രസ മദ്രസ അങ്ങനെ തന്നെ പഠിക്കാനും ഇല്ല
ആഹ് പഠിക്കാനും കിട്ടൂല അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഇവല്ക്കൊരു ഇതുണ്ട് ട്യൂഷൻ പോലണ്ട് മ മദ്രസ്സല്
ഏഹ്
ആറര വരെ ഉണ്ടാവും അത് കഴിഞ്ഞ് വരുമ്പോത്തിന് ഞങ്ങള് ഞാ ഞാക്കൊയങ്ങീന്ന്റിഞ്ഞ് സ്കൂളട്ട് വന്നപാഞ്ഞന്നങ്ങാണ്ട് മദ്രസക്ക് പോവേര്ന്നു
ആഹ് പറയണ്ട അവിടേം അങ്ങനെത്തന്നെയാണേ പത്ത് മണി ഒമ്പതരക്ക് ഓലെത്തും
ആഹ്
ഏഹ്
ആഹ്
ഒമ്പ ആഹ് ഒമ്പതെ ഇരുപത്തഞ്ചൊക്കെ ആവുമ്പോള് വീട്ടക്കെത്തും ഒമ്പതെ മു മുക്കാലി നാല്പ്പത്തഞ്ചിന് ബസ് വരും ബസ് എ വരുമ്പത്തിനങ്ങടെത്തണം കേറിയിട്ട് അവടുന്ന് കൊറച്ച് നടക്കാണ്ടേ
ആഹ് ആഹ്
ന്നിട്ട് അതൊക്കെ ഒക്കെ ഒരിക്കി വെച്ചാലും അത് കഴിയൂല എല്ലാതും ഒരിക്കിവെച്ചിണ്ടാവും
പിന്നെ ആഹ് ഓല് പറഞ്ഞിട്ടും കാര്യല്ലേ രാവിലെ ഏഴ് മണിക്കാമ്പത്തിന് പോവും പിന്നെ പാഞ്ഞാ വെരാ മദ്രസ്സ് ഏഹ് പിന്നെ എന്തെങ്കിലും ഒരു വെള്ളം കുടിക്കണെന്ന്ണ്ടെങ്കില് പിന്നെ പോകുമ്പം തന്നെ മേല് കെയികി രാ രാ വൻ വന്ന് സ്കൂള്ട്ട് വന്നാ ഞാൻ മോളാട് കൂൾ പ്പിക്കും പിന്നെ മുടിയൊന്നു ഒണങ്ങാതെ മുടി വാരാൻ കയില്ലല്ലോ അപ്പൊ ഈ സ് സമയമാവുമ്പോ ഞാൻ കുളിപ്പിക്കും ഇന്നാ പിറ്റേന്ന് നേരം വെള്ത്താ പിന്നെ മേലേയ്കിങ്ങാട് യൂണിഫോമും മാറ്റി പർദ്ദ ഇട്ട് ട്ട്ങ്ങാണ്ടാണ് മദ്രസ് പോവാ അവ്ട്ന്ന് പാഞ്ഞ് വെരും രണ്ട് മുറ്ക്ക് ചായെന്റെള്ളം കുടിക്കുമ്പോത്തിന് സ്കൂൾ ബസ്സ് വരാൻ നിക്കും.
ഉം
അതങ്ങട്ട് കേറും പോകും.
ഉം ഇത് ചായ കൂടിയില്ല മര്യാദക്ക്.
ആഹ് അതാണ് മക്കള് ഭക്ഷണം കഴിക്കണോന്ന്ള്ള ഓല്ക്ക്ള്ള ചിന്ത അതില്ലാ ഇനി സ്കൂൾന്ന് ഉച്ചക്ക് തിന്ന്ണ്ടേക്കും പിന്നെ രാത്രിയായാല് ഓൽക്ക് ഭക്ഷണം വേണ്ടാ അതാ ഓലിക്ക്. ഓൽക്ക് കൊറച്ച് കളിക്കണം ഇതാവണന്ന്ള്ള ചിന്തേള്ളത് ഭർത്താവൊക്കെ പണിക്ക് പോയതാവുല്ലെ?
ആഹ്
ഏഹ് നേരത്തെ വെരുവോ?
നേരം ആഹ് ആഹ് ആറ് മണിയൊക്കെ ആവുമ്പോ വൻ ഭർത്താവ് വെരും ഞാൻ എബടെയാണെ ഇന്റെ വീട്ടിലാണ് ഭർ
ആഹ് ഏഹ ഉമ്മന്റെടുത്ത് നിക്കാവന്നതാവുലെ?
ആഹ് ഞാൻ നിക്കാൻ വന്നതാണ് അവിടെ പണിയാണ് പെയിന്റ് അടിച്ചാ
ആഹ് ആഹ്
പണി വീട് അയില് പണിയെട്ക്ക്ണ്ട് ബാക്കി
ഏഹ് അതുകൊണ്ട് ആ സമയ ഇള്ളെണ്ടെങ്കിലും ഉമ്മാന്റെടുത്ത് കൊറച്ചൂസം നിക്കല്ലോ.
ആഹ്
ഉം കയ്യൂലല്ലോ അല്ലെങ്കി നിക്കാന് ഞാനൊക്കെ നിന്നിട്ട് ആയിക്ക്ണ്.
ഞാന് ഇബനെ പ്രസവിച്ചിട്ട് ഇബടത്തന്നെ വെ പ്രസവിച്ചെടന്നിനെതെ അപ്പളൊക്കെ ഇബടത്തന്നെയ്ന്നു. ആറു മാസം കഴിഞ്ഞിട്ടോള്ളു പോയിക്കണ്.
ഏഹ് ഏഹ്
പിന്നെ കുട്ട്യാളാണ് അയി ഓലിക്കാണയിലെടങ്ങാറ്.
ആഹ്
സ്കൂൾക്ക് പോണ കുട്ട്യേൾക്ക്.
ആഹ് ആഹ് ആഹ് ആഹ്
വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അവനക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഇതാക്കിങ്ങാണ്ട് ഓലിക്കതൊരു ഇതാണ്
ആഹ് അതന്നെ ഉം പിന്നെ വീട്പണി പെയിന്റിങ്ങാ.
ആ പെയിറ്റിങ്ങാണ് ഏന്തേയ് ഉം ആഹ്
അപ്പൊ വേറെ പണികളൊക്കെ കഴിഞ്ഞതാവൂലേ വീട്ന്റെ ഏ മൂന്ന് മക്കളാ
ആഹ്
ഏ ഇപ്പം ഉമ്മന്റിം ഉപ്പന്റിം അടുത്താണ്ല്ലേ
ഉം
അവിടെ ആവുമ്പോ സമാധാനമാണ് ഞമ്മക്ക്
ഞമ്മക്ക് സമാധാനം പക്ഷെ നമ്മക്ക് മക്കൾക്ക് സമാധാനം ആവൂല
മക്കൊക്ക് എങ്ങനെയാലും ഒരു ദിവസാണെങ്കിലും നിന്നാലും പിറ്റേ ഓൽക്ക് ഓലെ ഇങ്ങോട്ട് എത്തണം ഉം ഇവിടെ അങ്ങനെ തന്നെയാണ് ഇങ്ങട് നിക്കാൻ പോവലില്ലേ കേട്ടോ ഓലധികം ഇങ്ങോട്ട് വരാന്നല്ലാതെ പിന്നെ മോള് ഇപ്പോ പത്തിലായോണ്ടേ സ്കൂളും മദ്രസിലൊക്കെ പത്താം ക്ലാസ്സിലാ പിന്നെ ഉം എസ് എൽ സി ആണ് പിന്നെ ട്യൂഷനും പോവ്ണ്ട് പിന്നെന്ന് പറഞ്ഞാല് അ അല്ലെങ്കിലും കയ്യൂല രാവിലെയാണ് ഒരാൾക്ക് മദ്രസ്സ് ഒരാൾക്ക് മദ്രസ് വൈകുന്നേരാണ് അതുകൊണ്ട് പിന്നെ നിക്കലും പോവലും നടക്കൂല രണ്ടും രണ്ടും നേരം ആയോണ്ടേ ഉം അങ്ങൻത്തൊക്കെ ബുദ്ധിമുട്ട് എന്നാലും എപ്പോഴെങ്കിലും ഒക്കെ സമയം കിട്ടുമ്പോ ഞാൻ ഓടി പാഞ്ഞു സ്കൂൾ വിടുമ്പോത്തിനൊക്കെ പാഞ്ഞി പോയി കണ്ടു പോരും ഓൽക്ക് വിഷമാണ് ഓല് പറയും ഒന്ന് നിന്ന് പോയിക്കൂടെ ഞങ്ങൾക്കും ഉണ്ടാവൂലേ പൂതിന്നൊക്കെ
ആഹ്
ഉം കണ്ടു പോരും ആഹ് ഒറ്റക്കാണ്. എന്നാലും ഒറ്റക്ക് ആണെങ്കിൽ അടുത്തടുത്ത് മൂ മൂത്തച്ഛന് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത്ക്ക് തിരിഞ്ഞാ മൂത്തച്ഛന്റെ വീട് ഒരു ഭാഗത്ത്ക്ക് തിരിഞ്ഞാല് തറവാട് ഒക്കെ അടുത്ത്ണ്ട് ട്ടോ മക്കളാക്കിയൊക്കെ പോവാ എന്നാലും ആക്കി പോയ സമാധാനം കിട്ടൂലല്ലോ അതുകൊണ്ട് അങ്ങനെ ചെയ്യലില്ല.
ഉം ഉം
അതിനുള്ള അവസരം വന്നിട്ടും ഇല്ല ആഹ് ഉം അപ്പം അങ്ങനട് പോവുണ്ട് പിന്നെ ഓൽക്ക് പൂതിയാവുമ്പം ഇങ്ങട്ട് വന്ന് കാണും നിക്കാൻ ചിലപ്പോക്കെ ഇങ്ങോട്ട് വിളിക്കും അപ്പൊ വരും അനിയത്തികളായാലും
ഇനി എന്താ പണി
ഏഹ്
ഹസ്ബൻന്റിന് എന്താ പണി
പെയിന്റിംങ് ആണ്
ആഹ് ഇന്റെ മാപ്പളന്റെ അതേ പണി തന്നേ മൂപ്പർക്കും അതന്നെ
ആഹ് പിന്നെന്ന് പറഞ്ഞ രാവിലെ ഒക്കെ നമ്മള് ഇട്ടർഞ്ഞി പോവാൻ പിന്നെ ഓൽക്ക്
അല്ലേ ആ നട വട്ടിൽ നിന്നാല് ഒരു ഒ ഇതില്ലല്ലോ
ഏഹ് ഏഹ് പിന്നെ എന്താ അറിയണോ വിദേശത്ത് പോവാൻ താല്പര്യ ഇല്ല ആൾക്ക് അതാണ് താല്പര്യ ഇല്ലാത്ത ഒരിതേ ഉള്ളൂ
ഇന്റെ ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ് താല്പയം ഗൾഫ്ക്ക് പോയിട്ടില്ല ഇതുവരെ പോയി ട്ടില്ലത്ര നാല്പ്പത് വയസായിക്ക്ണ്‌ ആഹ് ആ പെയിന്റിങ്ങാണ് പണി ഞങ്ങൾ വേറെ മറ്റോന്നുംല്ല സ്ഥലൊന്നും വാങ്ങീട്ടൊന്നുംല്ല ഇപ്പളും തറ
ആഹ് ഏഹ് ഞമ്മള് വീടൊക്കെ വേറെടുത്താണ് എന്നാ ആയിക്കോട്ടെട്ടോ എന്നാ ശെരിയെ
ആഹ് എന്നാ ശെരി.
ആഹ് ആഹ്